ഹലോ
കേക്കുന്നോണ്ടൊ കേക്കാവൊ?
ആ
കേൾക്കുന്നുണ്ട് കേൾ ക്കുന്നുണ്ട് പിന്നെ എന്തോ ഉണ്ട് വിശേഷം?
ആ സുഖവാണോ? സുഖവായിട്ട് ഇരിക്കുന്നു. അവിടെ സുഖവാണോ? ആ മഴയൊക്കെയുണ്ടോ?
മഴ മഴയായിരുന്നു രാവിലെ തൊട്ട് ഉച്ചവരെ നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം കുറച്ച് ഭേദം ഒണ്ട്. അവിടെ എങ്ങനൊണ്ട് മഴയൊക്കെ?
ഇവിടെ ഒട്ടും മഴയില്ല ഇവിടെ ആ ഉച്ചക്ക് ചെറുതായി ഒന്ന് ചാറീട്ട് പോയി. വേറെ വല്ല തായിട്ടൊന്നുല്ല.
ഓഹോ ഹോ ഹോ ഓയി ശരി ഉം അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ല ഞങ്ങക്കാണെ ഇവിടെ മഴ മഴയോട് മഴയാ ആ പ്രശ്നം ചൂട് അത് ശി നിങ്ങള് നമ്മളും ഇതുപോലെ വെയിൽ കൊണ്ടിട്ടാണ് നമ്മള് പറഞ്ഞത് ചൂട് വേണേ ചൂ മഴ വേണേ മഴ വേണ വച്ചോണ്ടിരിക്കുമ്പം മഴ പെയ്തപ്പോ മഴ കൊണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അ ക്കൊ ഇ രാവിലെ മൊത്തം മഴയായിരുന്നു മ്മ വെള്ളം പൊങ്ങുന്ന സ്ഥലവാ പക്ഷെ ഞങ്ങക്ക് ഒരുപാടെ ഒഴുകി മാറാൻ നദികളൊക്കെ ഉള്ളൊരു ഏരിയ ഞങ്ങെള് പൈസ പറയന്നൊണ്ട് ബുത്തു ഇ കൊഴപ്പൊന്നു എനിക്കറിയത്തില്ല പ്ലേസ് പ്ലേസ് പറയാൻ തോന്നുന്നില്ലേ
ആഹ് അല്ലാ
തോന്ന്ന്ന്
അല്ല അതെങ്ങനെ വെള്ളം കേറീട്ട് എങ്ങനെയ വെള്ളം കേറാറുണ്ടൊ മുമ്പ് കേ മുമ്പില് കേറിയിട്ടുണ്ടോ മുമ്പേ കേറിയിട്ടുണ്ടോ?
ഒണ്ട്ണ്ട്ണ്ട് ഞങ്ങള് അങ്ങൾത്തൊരു പ്രദേശവാ പക്ഷെ ഞങ്ങക്ക് വെള്ളത്തിന് ഞങ്ങളങ്ങ് പേടിക്കൊന്നുല്ല ഞങ്ങൾ ഇവിടെ തന്നാണ് ഇപ്പോഴും വീടൊക്കെ വെച്ച് താമസിക്കുന്നത് അത് ക്ക് വെള്ളപ്പൊക്ക ശേഷമാണ് ഞാൻവടെ വീട് വെച്ചതന്നെ. കുട്ട്നാടാണ് ഞങ്ങള് സ്ഥലപ്പേര് പറയുന്നത് കുഴപ്പൊന്നിൺല്ല.
ഓക്കെ അതിന് ശേഷ ആണോ
അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ആ അതെ രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ വെള്ളപ്പൊക്കം ഇവിടത്തെ ഒരു വലിയ വെള്ളപ്പൊക്കം വന്നായിരുന്നു അതായത് മുമ്പ് പലവട്ടങ്ങളിലും വെള്ളം പൊങ്ങും ഇവിടെ. ഞങ്ങക്കിവിടെ മൊത്തം കൃഷി ഏരിയാ. നിങ്ങളെ നാട്ടിലെങ്ങെനെയ്ണ്ട് കൃഷ് കൃഷിയൊക്കെ ഉള്ള ഏരിയാണോ?
ആഹ് ഞങ്ങളെ നാട്ടില് കൃഷിയുണ്ട് നമുക്ക് വാഴ കൃഷിയൊക്കെയുണ്ട്.
ഹാ ഹാ ഹേ ഇത് കെഴക്കോട്ടാണ്. ഏതാണ് പ്രദേശം ഇത് വരുന്നത് കൊഴക്കാണോ വടക്കാണോ ഞങ്ങൾക്ക് ഞങ്ങളെ ജില്ല പറയുമ്പഴ്ത്തേക്കും
ആഹ് അപ്പ എങ്ങനെയാ അവിടെ വെള്ള പൊക്കം വന്നിട്ട് കഴിഞ്ഞറാശ് ക്കെ വെള്ളപൊക്കം വന്നിട്ട് എവിടെയായിരുന്നു?
കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊം കഴിഞ്ഞ പ്രാവശ്യമല്ല അന്നത്തെ വെള്ളപ്പൊക്കം വന്നപ്പോ ഞങ്ങള് ഞാനിവിട ഇല്ല. ഞാൻ വിദേശത്തായിരുന്നു. പക്ഷെ ന്റെ വീട്ടുകാരെല്ലാരും നമ്മുടെ റിലേറ്റീവിന്റെ ഒക്കെ വീട്ടിലോട്ട് മാറി. കൊറച്ച് നമുക്ക് കൊറച്ച് പ്രദേശം ഉണ്ടായിരുന്നു. അവിടേക്ക് പക്ഷെ ഇവിടെ പ്രശ്നങ്ങളായതിന് ശേഷവാണ് മാറിയത് മാറാൻ ബുദ്ധിമുട്ടായി. നമുക്കിവ്ടെന്ന് പോകാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വീട്ടില് പഷെ വെള്ളത്തി വീണു വീട്ടിന് അന്ന് പഴയ വീട്ടിലൊക്കന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളം കേറി
എങ്ങനെ വീട് മുഴുവൻ മൂടുവോ വെള്ളം കേയറിട്ട്
ഫുള്ളല്ല നമ്മുടെ ഒരു- എന്താ പറയാ നമ്മടെ പകുതി വെരെക്കും മേളി വരെ ഫാനെലൊന്നും മുട്ടിയിരുന്നു അതിൻ്റെരു ഷെയ്ഡ് വാർക്കുന്നതിന്റെറെ അവിടെവരെ വെള്ളം കേറി അത്രയും വരെയൊക്കെ വെള്ളം പോയിട്ടുണ്ട് അത്രക്ക് കേത അത്രയും വെള്ള ആയിരുന്നു അന്ന് ഇവിടത്തെ താഴത്തെ പ്രദേശം പിന്നുള്ള എല്ലാടത്തും അത് അന്നത്തെ അത്ര ഒരു വെള്ളപ്പൊക്കം വന്നിട്ടില്ല ഇതുവരെ പിന്നെ അതെന്താന്ന് അറിയത്തില്ല അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം എന്തോ എങ്ങനോ വെള്ളം പോങ്ങി ധാരാളം ആയിപോയി
ആഹ ഇപ്രാവശ്യം പിന്നെ കാലാവസ്ഥ പറയുന്നത് മഴ അധികം ഉണ്ടാവില്ല എന്നാണ് പറയുന്നേ
മഴയല്ല അതിനു ശേഷം അതിന് അല്ല അതിന് ശ അതിനു ശേഷം അതുപോലെ മഴയും വെള്ളപ്പൊക്കെ ഉണ്ട് പക്ഷെ പക്ഷേ നമുക്ക് ഇവിടെ നമ്മുക്ക് ഇവിടുന്ന് വെള്ളം ഒഴുകി മാറാനുള്ള സജ്ജീകരണം അന്ന് അവർ കുറച്ച് ലേറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു ചെയ്യാനായിട്ട് വരുന്ന വെള്ളത്തിന് പൊറത്തോ പൊറത്ത പൊറ ഇപ്രാവശ്യം ഇ അപ്രാവശ്യംന്നുമല്ല ഇപ്പ അത് എല്ലാ വർഷവും അവര് രണ്ടു തവണയായിട്ട് അത് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അ ചെയ്ത് നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോകണ ഒരു പൊറത്തോട്ട് പോകണം അതായത് ഇമ്മടെ കായലിലെ വെള്ളം കടലിലോട്ട് ഇറകി പോണ പ്രദേശമുണ്ടല്ലോ പുഴിമുഖങ്ങളെന്ന് പറയുന്നത് ആ പ്രദേശത്ത് തെക്കെള്ളട് അത് നമുക്ക് അത് പുഴി മുറിച്ച് വെള്ളം അത് അത് ന്നിട്ട് അതിങ്ങനെ അടയും വെള്ളം അവിടെ കടലിങ്ങനെ അടിച്ചടിച്ച് അടിച്ച് അടഞ്ഞോണ്ടിരിക്കും അതിങ്ങനെ ആറ് മാസം കൂടുമ്പത് ക്ലിയറെയ്ത് കൊടുക്കണം മുമ്പ്ന്നർ ഞ്ഞ അങ്ങനല്ല ഭഷ് ത്തിലൊരിക്കക്കായിരുന്നു അത് എന്ത പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പോയിട്ട് തുറന്ന കൊടുതിട്ട് വിടുന്ന ഇപ്പൊ അതല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അന്നത്തെ ബുധിമുട്ട് അങ്ങനെ വന്നാ എനിക്ക് തോന്നുന്നു
അപ്പൊ ഈ മഴ പെയ്യുമ്പോ കറണ്ടൊക്കെ പോവോ എങ്ങനെ
കരണ്ട് പോവാറുണ്ട് അതിപ്പോ എവിടൊണങ്കിലും പോകും അത് ഇവിടെ തന്നെല്ല
ഇല്ല നമുക്കും പിന്നെ കറണ്ട് പോ പിന്നെ പിന്നെ ആ കൊറെ കാലം കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ
അതെ ഞമ്മക്ക്‌വ്ടെ കറണ്ട് അല്ല ഞങ്ങക്കൂവിടെ കറണ്ട് പോകണ്ട് കരണ്ട് പോകുന്ന സാഹചര്യണ്ട് പക്ഷെ വീട്ടില് ഇ ഇൻവെർട്ടറും കാര്യങ്ങളുക്കെ വച്ചിരിക്കുന്നോണ്ട് നമ്മള് കുറച്ച് അഡ്ജെസ്റ്റ് പോവാ അതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി വച്ചാ കൊഴപ്പില്ല എന്നാലും ആഹ് എന്നാലും അ വലിയ പ്രശ്നല്ല എന്നാലും കരണ്ട് പോക്കുണ്ട് അപ്പൊ ഇനിയിപ്പം ആ ഈ മഴ ഇന്നത്തെ മഴക്കൊന്നും പോയിട്ടൊന്നുമല്ല എന്നാ ഇന്നിപ്പം പോയി ഈ സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന കുറച്ചും കറണ്ട് പോയി അത്വരേക്കും പ്രശ്നങ്ങളൊന്നുല്ല മഴ പെയ്തപ്പെന്നും പ്രശ്നമല്ല മഴ
ഉം അവിടെ ഇപ്പ മത്സ്യമൊക്കെ കിട്ടുവോ മീനൊക്കെ എങ്ങനെയാ മേടിക്കാൻ
മീ മീന മേടിക്കാൻ മേടിക്കാനായിട്ട് എന്ന് പറഞ്ഞ പറഞ്ഞ കഴിൽ മത്സ്യം നമ്മൾ അവിടെ നിങ്ങളൊക്ക മേടിക്കുന്ന പോല അതേപോലെ വില തന്ന നമ്മൂടെ കൊടുക്കണം വിലക്കൊ വലിയ വ്യത്യാസമില്ല പിന്നെ ഞൾക്ക വെച്ചൽ പുഴയിലൊക്കെ ഞങ്ങക്ക് മീനുണ്ട്
ആ മീനെ പിടിക്കാൻ പറ്റുല്ലെ സ്വന്തായിട്ട്
അയാള് ആഹ് അങ്ങനെ പിടിക്കാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. ണ്ട് ങ് നമ്മളാരും പിടിക്കാൻ പോണില്ല എങ്കിലും പിടിക്കുന്ന ആൾക്കാരിണ്ടാകും അവർഡെ അവർടെന്ന് വാങ്ങന്നെ നമ്മടെ നാട്ടിൽ തന്നെ ഇത് പെ പിടിക്കുന്ന ആൾക്കാര്ണ്ട് അവർടെന്ന് നമ്മൾ മേടിച്ച് എടുക്കും പിന്നെ അല്ലാതെ നമ്മള് എടുക്കും അ കരിമീന് ഇണ്ട് പിന്നെ ഇവിടുത്തെ നാട്ടിലത്തെ പരൽ പിന്നെ കുറെ മീനുകള്ണ്ട് വരാല് ചെമ്പല്ലിന്നൊഒക്കെ പറയും പല മീനുണ്ട് കാരിന്നൊക്കെ വളർത്തുന്ന മീനൊക്കെ ഞങ്ങടെവിടെ കൊറെ നെല്ലുള്ള പാടം തന്നെ വളച്ചിട്ടിട്ട് ഒരു വട്ടം അവർ മീൻ കൃഷി ചെയ്യും ഒരു വട്ടം അവർ നെല്ല് ചെയ്യും
സമ്പവവിടെ പച്ചക്കറി കൃഷി ഒക്കെ കൊറവാണോ?
ഒരു വട്ടം നെല്ല് ആണേ ഒരു വട്ടം മീനായിരിക്കും അവർ ചെയ്യുന്നേ പച്ച അതെല്ലാം ഉണ്ട് പച്ചക്കറി എല്ലാമുണ്ട് നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നേന്റേ പച്ചക്കറി അതിൻ്റെ സൈഡില് ഇടവെള സൈഡ്ലായിട്ട് ഇങ്ങനെ നമ്മൾ പയർ, പാവക്ക, വെണ്ടയ്ക്ക അങ്ങനൊക്കെ സാധനമുണ്ട് അതൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിൽതന്ന ഇപ്പൊ ഇവിടെ
അവ വലുതായിട്ട് വെല കൂടോന്നും ഇല്ലല്ലോ പച്ചക്കറിക്കായാലും വല്യയ വെലയൊന്നും ഇല്ലല്ലോ നമ്മടെ സ്വന്തം കൃഷി ചെയ്യുന്നോണ്ട് നമ്മടെ സാധനങ്ങൾ തന്നെ നമ്മക്ക് എടുക്കാലേ
ത്തു കൊടുക്കുമ്പോ അയിനുള്ള ഇ ഇതിന് വേണ്ടിട്ട് ചിലവാക്കുന്ന പൈസക്കിട്ടുങ്കി അത് എന്നാലും അത്യാവിശം വരുമാനം ഉണ്ട് ആൾക്കാർക്ക് കിട്ടളുണ്ട് പൊർത്തുന്ന് തന്നെ പച്ചക്കറി നമ്മള് ഓർഗാനിക് അത് നമ്മക്ക് യുസെയ്യാം നമ്മളെതായിട്ടുള്ള സാനം ഒള് ഒള്ളോള്ള ട്ടോസ്റ്റ്കള് നറയെള്ള ഏരിയ ഞങ്ങടെത് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ ഒരുപാട് ഉള്ള ഏരിയാ നെൽ പാടങ്ങളെല്ലാം കാണാനായിട്ട് നിറയെ കാര് വരുന്ന ഏരിയ കേൾക്കുന്നുണ്ടോ പിന്നെ അപ്പൊ ആ അതുണ്ട് അത് നിറയെ ഉണ്ട് അത് ഇവിടെ വന്ന് പൊവ്ണ്ട് ഞങ്ങ ഇവിടുത്തെ മെയിൻ അവിട്ന്ന് സിറ്റിന്നിങ്ങോട്ട് അമ്മക്കിങ്ങോട്ട് ഉള്ളടത്തോട്ട് വരും ഈ ഒരു ഏരിയ നമ്മ നമ്മടെ ഏരിയന്ന് പർഞ്ഞ നമ്മളെ കുട്ടനാടാ അപ്പൊ നമ്മള ആ ഏരിയയിലേക്ക് എല്ലാം പൊതുവെ ആൾക്കാർ വരും
ആഹ് ഹൗസ്ബോട്ട് ഒക്കെ കാണാറുണ്ട് ഹമ്പ ഹൗസ്ബോട്ട്നൊക്കെ ഭയങ്കര പൈസയാന്ന് ഒക്കെ പറയുന്നേ കേട്ടല്ലോ എത്രയാ മറ്റേ മണിക്കൂറിനൊക്കെ
പൈസ ഇല്ലില്ല അത്രയൊന്നുല്ല അത് അത് ഫുഡ് അടക്കം ആണ് സീസ് സീസൺ ലൂ ചാർജ് കൂടുതൽ ആരിക്കും അല്ലെങ്കിൽ ഒരു ആറ് ആറായിരം ഒക്കെ വരും ഒരു ഫാമിലി വരുന്നേനു അത്രേം രൂപയ്ക്കൊക്കെ കിട്ടും അതായത് ഒരു ദിവസം ട്വൻ്റിഫൗ ഫോർ ആവേഴ്സ് ട്വന്റി ഫോർന്ന് പറയാൻ പറ്റില്ല ഇന്ന് ഒരാ ഫുഡ് ഉൾപ്പെടെയാ ഫുഡ് എല്ലാം അതിനാത്താ ഇൻക്ലൂഡ് ഫുഡ് ഫുഡ് ഉൾപ്പെടെയാണ് ഫുഡ് പക്ഷെ അത് റേറ്റ് പൊതുവേ പുറത്തൊരു റൂമെടുത്ത്- താമിസിക്കുന്ന ഒക്കെ ദിവസം വെലക്കൂടുതലായിരിക്കും പക്ഷേ- നമുക്കിതിങ്ങനെ അവര് ബോട്ടേല് ഇങ്ങനെ കൊണ്ട് നടക്കും നമ്മളെ. കിലോമീറ്ററുകളോളം ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് തിരിച്ചു കൊണ്ട് എറക്കും. ഒരു ടൈമിലെടുക്കും. അടുത്തൊരു ടൈമിലെടുത്തു കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് നമ്മളെ വിടും
ഞാൻ അവിടൊന്നും വന്നിട്ടില്ല ഞാൻ ഇവിടെക്കെത് സിനിമയിൽ ഇങ്ങന കണ്ടിട്ടുള്ളൂ. പിന്നെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പള്ളിയില് വന്നിട്ടുണ്ട് അല്ലാതെ അങ്ങനെ കുട്ടനാട് അങ്ങനെയൊന്നും വന്നിട്ടൊന്നുല്ല
അതെയാ ആ ശരി ഇവിടെ നിറയെ പള്ളികള് ഒരുപാടുണ്ട് ഇവിടുത്തെ ഞങ്ങടെ ഞങ്ങടെ ഇവിടുത്തെ ഞങ്ങടെ ഇവിടെ പേ ഒരു ഇതിൻ്റെ ഇതുണ്ട് എന്താ പറയുന്ന അതിന് ഏ എന്തൊരു റോമിന്നുള്ള ഒരു എന്നുള്ള ഇതാ കൊറേ പള്ളികൾക്കിത് കിട്ടൂലോ. അങ്ങനെ ഒരു പട്ടം കിട്ടിയൊരു പള്ളി ഞങ്ങളുടെ നാട്ടിലുണ്ട്.
ആ ഞാനവിടെ രണ്ട് ഒരു പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട്. കൂടുതലായി ട്ട് വന്നിട്ടൊന്നൂല്ല. അപ്പ വന്നപ്പോ ഞാനിങ്ങനെ നോക്കിയിട്ട് എന്തോന്നാ. കായൽ സദ്യ അങ്ങനെ എന്തോ പറയുന്ന ഒരു സദ്യയില്ലേ ആ ഒരു സദ്യൊക്കെ ഉണ്ടായിരുന്നു
അല്ല അങ്ങനല്ല കാ അത് അതിങ്ങനെ ഈ നിങ്ങളെ ടൂറിസ്റ്റുകൾ അല്ലെങ്കി വിദേശികള് വരുന്നവർക്ക് ഇപ്പ ടൂറിസ്റ്റായിട്ട് വരുന്നവർ അല്ലെങ്കിൽ ഗെസ്റ്റായിട്ട് വരുന്നവർ അല്ലാതെ ഇവിടെ നാട്ടിൻ പുറത്ത് ഒരുപാട് ഭക്ഷണത്തിന് വേണ്ടി തന്നെ ഉണ്ട്. കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞ മുമ്പ് കള്ള് ഷാപ്പ്ന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പ അങ്ങനല്ല കള്ള്ഷാപ്പ് ഇത് ഒരു സൈഡിലങ്ങ് മാറും
അവിടെ താറാവ് കൃഷിയൊക്കെ എങ്ങനെയാ? താറാവ്കൃഷിയൊക്കെ കുറേണ്ടന്ന് പറയുന്നുണ്ടല്ലോ.
ഉണ്ട് ഉണ്ട് ഉണ്ട് താറാവുണ്ട് താറാവ് ഇഷ്ടം പോലെ അതെ അതെ അതെ താറാവായിരിക്കും കൂടുതലും. താഴി കോഴി അങ്ങനെ വീടുകളിലൊക്കെ ഇങ്ങനെ വളർത്തുന്ന ഒരു ഫാമായിട്ട് വളരെ കുറവാ. കോഴികളെയൊക്കെ നമ്മള് വിദേശത്തു നിന്നും പുറത്തു നിന്നും നമ്മൾ കൊണ്ടുവരാ കോഴിയേ കോഴി ഫാമൊക്കെ കുറവാ ശരിക്കും താറാവാണ് ഞങ്ങക്ക് ഞങ്ങ ആ താ റാവാണ് ഞങ്ങക്കിവിടെ താറാവുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ യൂ കൃഷിയുള്ളത് കൃഷിയായിട്ട് യൂസ് ചെയ്യുന്നത് താ റാവാണ് ഇവിടെയൊള്ളെ. അതിങ്ങനെ ഓരോ നമ്മൾ എല്ലാ വീട്ടിലൊന്നുംണ്ട് ഉണ്ടാവൂല അത് ആരെങ്കിലും ഒക്കെ അതിൻ്റെ പുറകെ നടക്കുന്നവർ കൃഷി ചെയ്ത് നമുക്ക് അതിൻ്റെ മുട്ട തരും പിന്നെ അതിനാത്ത ഇറച്ചി ഇവിടു ത്ത് കൃഷി ഇവിടത്ത് ഞങ്ങക്ക് ഇവിടെ കൃഷികളുണ്ട് വള്ളംകളി ഒക്കെയുണ്ട്. അപ്പെ വളളംകളി സമയത്ത് ത ഫേസ്റ്റിവൽ സയ ത ആ ആ വള്ളല സദ്യ
അപ്പൊ ഒരു കോഴിമ മുട്ടയ്ക്ക് താറാവ് മുട്ടക്ക് എത്രയാ താറാവ് മുട്ടയ്ക്ക് എത്ര പൈസ വരിക
താറാമുട്ടക്ക് ഇപ്പ ഇവിടെ പന്ത്രണ്ട് രൂപയുണ്ട് ഒരു
പന്ത്രണ്ട് രൂപയുണ്ടോ കോഴി മുട്ടക്ക് ഏഴ് രൂപയുള്ളല്ലോ ഏഴുരൂപ എട്ട് രൂപ ഉള്ളൂ താറാവ്
തറാമുട്ടയ്ക്ക് നിങ്ങക്ക് താറാവിന്റെ വില എത്രാന്ന് ചോദിച്ചു നോക്കിക്കേ കോഴിക്ക് നൂറ്റി താറാവിന് നാന്നൂറാ ആഹാ താറാവ്, ഒരു താറാവിനെ ഉം നാന്നൂറ് രൂപയാണ് ഇവിടത്തെ താറാവിന്റെ വില നിങ്ങളൊക്കെ ഒന്ന് മേടി ചുണ്ട് പൂ പോലെ ഹ്
താറാവിന് വിലക്കുറവൊന്നു ഇല്ലാല്ലേ ആഹാ ഞാൻ വിചാരിച്ചുഎന്തായാലും കൂടുതൽ കിട്ടുമ്പോ നമുക്ക് വില കുറവ് ഉണ്ടാവല്ലോന്ന് വിചാരിച്ച് നിക്കുവാര്ന്ന്
അതെ അതെ അതെ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇപ്പഴത്തെ കാര്യങ്ങള് ഇനിയിപ്പം ഓക്കേ ഓക്കേ ശരി ശരി ശരി ഒക്കെ
ആ